ആ കേക്ക് ന്ന്ണ്ട് പർഞ്ഞോളൂ
സുഖായിട്ടിരിക്കുന്നോ
പിന്നെ സുഖം തന്നെ അവിടെ ല്ലാർക്കും സുഖമാണോ
ആ ഇവിടേം എല്ലാവർക്കും സുഖാണ്. പിന്നെ അവിടെ വെതറൊക്കെ എങ്ങനെയാ മഴേക്കെ ഇണ്ടോ വെയിലാണോ?
നല്ല മഴയുണ്ട് നല്ല തണുപ്പുണ്ട് ഒറങ്ങാനൊക്കെ നല്ല സുഖമാണിപ്പോ- അവിടെ എങ്ങനെയാ-
ഇവിടെ നല്ല മഴ പെയ്തൊണ്ടിരിക്കുവ കൊറെ നേരവായിട്ട് ഇങ്ങനെ പെയ്തൊണ്ടിരിക്കുവ ആദ്യം ചെറിയ മഴയാരുന്നു ഇപ്പം നല്ല രീതിയിൽ മഴപെയ്തിട്ട് മുറ്റമൊക്കെ ഇച്ചിരി വെള്ളം കയറിട്ടൊക്കെ ഇരിക്ക്വാ-
പക്ഷേ ആകെയുള്ളൊരു പ്രശ്നം തുണിയൊന്നും ഒണങ്ങുന്നില്ല മഴ ആയതുകൊണ്ട്- അതെ- നമ്മൾ കഴുകിയിടുന്ന തുണികളൊന്നും ഒണങ്ങാൻ നല്ല പാട ആ ഒരു പ്രശ്നവൊണ്ട്-
ആ അത് അതുശരിയാ ഇവിടെ ഡ്രൈ ചെയ്തിട്ട് ഇവിടെ കൊണ്ട് വന്ന് ഇട്ടപ്പോ മഴയൊക്കെ നനഞ്ഞിട്ട് ഞാൻ പിന്നെ എന്താ ചെയ്യൂന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ ഇട്ടിരി
ആ അതാണ് പാട് നന നനവുവാണ് ഇത് ഉണങ്ങീല്ലെങ്കിൽ പിന്നെ ഒരു സ്‌മെല്ലും ആവും തുണി-
അത് മുണ്ടൊക്കെ ആണ് വാപ്പാടെ മുണ്ടെക്കെ ആണ് ഏറ്റവും വലൃ പ്രശ്നം മഴ നനഞ്ഞാൽ പിന്നെ ഒണങ്ങാൻ നല്ല
പിന്നെ അത് പോലെ കട്ടിയുള്ള തുണികളില്ലേ കൊറച്ച് കട്ടിയുള്ളത്- ബനിയൻ ടൈപ്പ് തുണികൾ അതൊക്കെ അതൊക്കെ ഒണങ്ങാൻ പാടാ- വെയിലത്തിട്ട് ഒണക്കണ്ട സാധനങ്ങള പക്ഷേ എപ്പളാമഴ വരുന്നേന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകാരണം പൊറത്തോട്ട് ഇടാനും പറ്റില്ല-
ഉം- പിന്നെ ചായയക്കെ കുടിച്ചോ അവ്ടെ?
ഓ ഇവിടെ ചായയും പിന്നെ സ്നാക്കയിട്ട് ഉള്ളിവടയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ ഇവിടെ കൊറച്ചു കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രെണ്ട്സ് കോറച്ചു പേരു അവരൊക്കെ ആയിട്ട് സംസാരിച്ചു വർത്താനമൊക്കെ പറഞ്ഞു കൊർ റച്ച്നേരം ഇരുന്നു-
ഓ വർക് ചെയ്യുന്ന സ്ഥലത്ത് ഈ ചായയും പലഹാരവുവൊക്കെ കൊണ്ട് തരുമോ അ
വർക്ക് ചെയ്യുന്നല്ല ഇത് ഹോസ്റ്റലാണ് നമ്മള് നിൽക്കുന്ന ഹോസ്റ്റലിലെ- ഹോസ്റ്റൽന്ന് നാല് ചായിം ഫുഡും എന്ത പറയാ കടിയൊക്കെ ണ്ടാവും
ഓ ഏഹ് ഹോസ്റ്റലികെത്ര രൂപയാകും
ഹോസ്റ്റൽല് പ്പം ഫുഡും റെന്റും എല്ലാകൂടെ ചേർത്ത മക് അയ്യായിരാണ് റെന്റ് വര അപ്പോ അതോണ്ട് വല്യപ്രശ്നല്ല ഇങ്ങനെ പോകുന്നു
ഓ ഞങ്ങക്ക് ഹോസ്റ്റൽന്റെ റെന്റും ഫുഡും കൂടെ എല്ലാം കൂടെ ഒരു നാല നാലായിരത്തിന്റെ അകത്തൊക്കെ വരുത്തതേ ഉള്ളൂ
അത്രേ ഉള്ളു അത് ലാഭാണല്ലോ
ഒരു വിധം നല്ല ഫുഡ് ഒക്കെ ആയിരിക്കും പിന്നെ നല്ല അക്കമഡേഷൻ ഒക്കെയാ
ചായയും കടിയൊക്കെ ഉണ്ടോ
ചായ ഉണ്ട് കടിഒന്നുല്ല
അതെ എന്നാലും നാലായിരത്തിന് ലാഭമാണ് ത്തോ
ഉം
എന്നാലും നാലായിരം രൂപക്ക് ഇത് ലാഭാണ്
ആഹ് നാലായിരം രൂപക്ക് അത് ലാഭം യൂണിവേഴ്സിറ്റി ആയത് കൊണ്ടായിരിക്കും
അതെ ആഹ് ആഹ് യൂണിവേഴ്സിറ്റിന്റ താല്ലേ
നല്ല റൂമ് കാര്യ ളങ്ങക്കെയാ നല്ല വൃത്തിയുള്ള നല്ല സ്ഥലവാണ് അക്കൊമഡേഷൻ കിട്ടി അപ്പം മന്ത്ലി എഴുന്നൂറൊ എഴുന്നൂറ്റംമ്പത് രൂവ വെച്ച് ഇങ്ങാണ്ടേ ഒള്ളു
ഓഹ്
പിന്നേ അവിടെ മാങ്ങയുടെ സീസൺ ആണോ മാങ്ങ വല്ലോം കിട്ട്യോ കഴിക്കാൻ
മാങ്ങാ എന്റെ റൂമീറ്റി വീട്ടി പോയി വന്നപ്പൊ കൊണ്ട് വന്നേയിരുന്നു അല്ലാതെ പൊറത്ത്ക്ക് ഫുള്ള് റോഡിലിങ്ങനെ ചിതറി കിടക്ക്ന്ന കാണാം അല്ലാതെ കിട്ടാനില്ല ഫ്രണ്ട് കൊണ്ട് വന്നു അങ്ങനെ കഴിച്ചേരുന്നു പൊറത്ത് ഫുള്ള് മാങ്ങേ ഇങ്ങനെ പഴുത്തിട്ട് മഴയല്ലേ അപ്പം റോഡിലിങ്ങനെ വീണ് കെടക്കു വാ
ഇവടെ ച്ച് ചക്ക ഇരുപ്പ്ണ്ട് കൊറ്ച്ച് ച്ച് മാങ്ങ ഒക്കെ കിട്ട്ണ് ണ്ട് സീണായോണ്ട് അവിട്ന്നു ഇവിടുന്നൊക്കെ തര്ന്ന്ണ്ട് ന്ന മഴെ ആയോണ്ട് ചക്കേലെക്കെ വെള്ളം കേറ്ന്ന്ണ്ട് ആണ്ട അധികം ഒന്ന്‌ ഉപയിക്കാൻ പറ്റ്ണില്ല
ആഹ് ഒര് സമയത്ത് ചക്കയുടെ സീസൺ ആയിന്നു പ്രത്യേയിച്ച് ഈ കൊറോണ സമയത്ത് ചക്കയ്ടെ ഷേയ്ക്കും എന്തൊക്കെ ഇണ്ടായിരുന്നില്ലേ ചക്കക്കുരു ഷേയ്ക്കൊക്കെ
ഉം ആഹ് ശെരി ഇപ്പ കൊറേ അഞ്ചു വർഷം ങ്ങോണ്ട കഴിഞ്ഞെ
സത്യം അഞ്ച് വർഷം പോയത് ചിന്തിക്കാ പറ്റുന്നില്ല എത്ര പെട്ടന്നാ
ആഹ് നമ്മളൊക്ക പ്ലസ് വണ്ണും പ്ലസ്ടുലൊക്കെ പഠിച്ചോണ്ടിരുന്നിട്ട് അഞ്ചു വർഷം ദാ പറഞ്ഞു പോയി ഇപ്പ ഇവടെ നിക്കുന്നു ഒന്നാലോയ്ച്ചോക്കെ കൊറച്ച് കഴിഞ്ഞാണെ കല്യാണം കഴിഞ്ഞ് പിള്ളേരാവും
അതെ ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ. എത്ര പെട്ടന്നാല്ലേ പോയേ ഓരോ വർഷ ഷം പോന്തോറും വയസ് കൂടിക്കൊണ്ടിരിക്ക പക്ഷേ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല പെട്ടന്ന് പെട്ടന്ന് അതാ നമ്മക്ക് ഇതൊന്നും നോക്കാള്ള സമയം കൂടില്ല ഒക്കെ പെട്ടന്ന് പെ പൊയിക്കൊണ്ടിരിക്ക്യ
വർഷങ്ങള് പോന്നേലും നമക്ക് വെല്ല്യ വ്യത്യാസം വരുന്നില്ല അഞ്ചു വർഷം പോയിട്ട് ഒരൊന്നൊന്നര വർഷം പോയത് പോലെ ള്ളു. നമ്മളെ സംസാരത്തില് നമ്മളെ സ്വഭാവത്തിലോ
ലുക്കിലും ചെലപ്പോ അങ്ങൻതെന്നെ മിക്കവർ ക്കും ലുക്ക് കൊണ്ടും വെല്യ എത്ര അഞ്ച് വർഷം ചെലർക്ക് ഒരു വർഷം കൊണ്ടെന്നെ ചെലർക്ക് ഭയങ്കര മാറ്റായിരിക്കുല്ലോ ലുക്ക് കൊണ്ടും ക്കെ ചെലർക്ക് തീരെ തോന്നൂല്ല പണ്ടിര്ന്ന പോലെന്നെ ഇപ്പളിരി ക്യാ
ഉം
വല്യ മാറ്റൊന്നുണ്ടാവൂല്ല സ്വഭാവാണെങ്കിലും ചെലര് അത്പോലെ കോൺണ്ടാ റ്റ് ചെലരൊക്കെ കൊറച്ച് നാൾ കഴി ചെയ്യുമ്പോ കോൺടാക്റ്റൊക്കെ മെല്ലെ കൊറയും. ചെലര് സ്റ്റിൽ അങ്ങനെ തന്നെ ഇണ്ടാവും.
ഏതെലും ഫ്രഡ്സായിട്ട് മീറ്റെയ്യോ പഴെ ഫ്രഡ്
എന്താ എന്താ മനസ്സിലായില്ല.
ഇപ്പം പഴെ സുഹൃത്തുക്കൾ ആയിട്ട് ആരും ട്ട് കണ്ട്മുട്ടിയോ? കണ്ടോ? അവരു ആയിട്ട് ചുമ്മാ സംസാരിക്കാറൊക്കെയുണ്ടോന്ന്
അതെയതെ. ഞാനെടക്ക് ഏ പഴെ സുഹൃത്ത്ക്കളെ കാണാറ്ണ്ട്, അവരു ആയിട്ട് എടക്ക് വിളിക്കും, സംസാരിക്കും എ സ്സേജ് അയക്കലൊക്കെ ചെയ്യാറ്ണ്ട്. കൊറവാണ് എന്നാലും മാക്സിമം അയിന് വേണ്ടി ടൈമ് കണ്ടെത്താൻ ശ്രമിക്കും.
മ്മ്
എങ്ങനെയാ തനി ക്ക് എങ്ങനെയാ?
ആ ഇപ്പ തെരക്കുള്ള സമയങ്ങളൊക്കെ ആയോണ്ട് അമ്മക്ക് അയിനൊന്നും സമയില്ല. പക്ഷെ നമ്മൾ മാക്സ് ഹ്, മാക്സിമം നമ്മള് നോക്കും, മിണ്ടാനും പറയാനും എല്ലാത്തിനും. സാഹചര്യം ഒത് ത്ത് വര്ണോല്ലോ?
എല്ലാർക്കും. അത് മാത്രല്ല ഇപ്പരെ എല്ലാർക്കും ഒരേ സമയം കിട്ടണംന്നുല്ല ഓരോ ഓരോ പണിയില് പല പല കാര്യങ്ങൾക്കായിട്ടിങ്ങനെ നടക്കല്ലേ എല്ലാരും.
ഉം
ഉം അവര് എല്ലാരും ഫ്രീയാവ്ന്ന സമയം ഒരെത് ആവണംന്നുല്ല. എല്ലാരും പല പല സ്ഥലങ്ങളില്, പല പല സാഹചര്യങ്ങളൊക്കെയായിട്ടാണല്ലോ?
മ്മ്
ഇങ്ങനൊക്കെയാണ്
ന്നാ അയുടെ എങ്ങ പിള്ളേരൊക്കെ എങ്ങെനാണ്? എല്ലാരും നല്ലതാണോ?
ഫ്രണ്ട്സൊക്കെ നല്ലതാണ്. മീൻസ്, അതെ എല്ലാരും നല്ല സഹ സഹകരണയുള്ള ആളുകളൊക്കെത്തന്നെയാണ്. ഭയങ്കര കണക്റ്റഡല്ല. അതായത് നമ്മൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെ അല്ലെങ്കിൽ തന്നെ എല്ലാരും നല്ല സ്വഭാവാണ്. നല്ല ആൾകളാണ് നല്ല കോൺടാക്റ്റാണ്. കൊഴപ്പൊന്നുല്ല. നല്ല ആൾകളാ എല്ലാവരും.
ഇന്ന് എവ്ടെലും ഇവടെ പ്രത്യേകിച്ച് വിശേഷൊന്നും ഇല്ല ഇങ്ങനെ മഴയെ ക്കെ പെയ്ത് കഴിഞ്ഞാ ഇങ്ങനെ ഒക്കെ ഇതൊക്കെ നോക്കിട്ടാ ഇപ്പം വിളിക്ക്ന്നെയ് ഉം എന്താ കൊർച്ച് കഴിഞ്ഞ് വർ ക്കിന് കേറി തൊടങ്ങണം ഇപ്പഴേ ഒള്ളു ഇങ്ങനെ സമാധാനായിട്ട് ഇരിക്ക വർക്കിൻ
അതെ വർക്ക്ന് ചെയ്യാൻ കേറിയാ പിന്നെ ഫുള്ള് ബിസി സി ആയിരിക്കും ലെ
ആ ഒന്നിനും ഒന്നിനും സമയംഒന്നും ഇല്ല ആഹ്
ണ്ടാവല അത് ഈ പറഞ്ഞ പോലെ വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് കൊറെ സമയമുള്ള പോലെ വർക്കിന് എന്തെലും കാര്യത്തിൽ നമ്മള് പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഈ വർഷങ്ങളും സമയവും ദിവസങ്ങളൊന്ന പോന്നതേ
ഉം
പെട്ടെന്നായിരിക്കും പോകുന്നത് എല്ലാം
കോളേജ് ആറ് മാസ ഒന്നൊന്നര വർഷമായിട്ടാണ് അപ്പോ പുതിയൊരു സ്ഥലം ആയതൊണ്ടാണും അറിഞ്ഞൂടാ മാസം എന്താ പറയാ ഒരു മാസം ഞങ്ങളറി ര മൂന്ന് എത്രയോ മാസങ്ങളോളം അവിടെ ഇപ്പ പറഞ്ഞു വരുമ്പോ പക്ഷെ ഒരു വർഷം
ഒരുപാട് മെമ്മറീസ് ഒക്കെ ഉണ്ടാവല്ലോ അപ്പൊ റേഞ്ച് പോന്നുണ്ട് കേട്ടോ ഹലോ റേഞ്ച് കിട്ടുന്നുണ്ടോ റേഞ്ച് റേഞ്ച് കിട്ടുന്നുണ്ടോ ഇല്ല റേഞ്ച് പോകുന്നുണ്ട്
ഹലോ
ആഹ പറഞ്ഞോ റേഞ്ച് പോകുന്നുണ്ട്
ഹലോ കേൾക്കുന്നുണ്ടോ
റേഞ്ച് പോകുന്നുണ്ട് റേഞ്ച്
ആ അപ്പം അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് ഇപ്പം വല്യ കുഴപ്പില്ല
ആ ഞാൻ ഞാൻ മാറിയില്ല എവിടന്ന് അങ്ങനെ തന്നെ നിൽക്കുഅയിരുന്നു ഈ മഴയൊക്കെ ആയൊണ്ടായിരിക്കും ഈ റേഞ്ച് ഒന്നും ഇല്ലാത്ത
ആഹ അതായിരിക്കും മഴക്കെ ആവുമ്പോം പൊതുവെ റേഞ്ച് കറണ്ട് പോക്ക്
ആ പിന്നെ വീട്ടിലൊക്കെ എന്താ എന്തേലുമൊക്കെ ഹോബിയോ കാര്യങ്ങളോ ഉണ്ടോ ആ ഇവിടെ എല്ലാർക്കും സുഖായിട്ട് ഇരിക്കാണ്
ആ ഇവിടെയും എല്ലാർക്കും സുഖവാണ് കുഴപ്പൊന്നുല്ല വിശേഷങ്ങൾ ഒക്കെ പങ്ക് വെയ്ക്കാറുണ്ട് എല്ലാരും ഹാപ്പി ആയിട്ട് പോന്നു ഇടയ്ക്ക് എനിക്ക് ഒരു പനി വന്നാരുന്നു ഇപ്പം പനി സീസൺ അല്ലേ ഇപ്പം കുഴപ്പമില്ല മരുന്ന് ഒക്കെ കഴിച്ച് മാറി
ആണല്ലേ ഇപ്പം മരുന്ന് ക്കെ കഴിച്ച് നന്നായിട്ട് ശ്രദ്ധിച്ചി ട്ടൊക്കെ ഇരിക്ക് കേട്ടോ ഞാ ഇങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കാം
ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ
ഓഹ് ഓക്കേ ഓക്കേ
ഓഹ് ആയിക്കോട്ടെ വിളിക്ക് വിളിക്ക് ആഹ്